കേക്ക്ല്ലേ ഹലോ ഹലോ ഹലോ ആഹ കേക്കില്ലേ റേഞ്ച് കൊറവുണ്ടോ
ആ അതായിക്കും റേഞ്ച് കുറവായിട്ട തോന്ന്ണ്ട്
ആഹ ഇപ്പം കേക്ക്ണ്ട് പറഞ്ഞോ ഓ ഇപ്പം കേക്ക്ണ്ട് പറഞ്ഞോ
എന്താണ് വർത്തനൊക്കെ
ഫുഡ് കഴിച്ചോ സുഖാണ്
ഉം ഫുഡ് കഴിച്ച് ഓ കഴി
ആഹ
ഇങ്ങൾ കഴിച്ചോ
ഓ കഴിച്ച്
ഉം എന്തെയ്നി ഫുഡ്ഡ് എന്തേനി
ഇന്ന് ചോറും മീൻ കറിം തന്നെ ഒള്ളെയ്നി ഉപ്പേരി പപ്പടും മീൻ പൊരിച്ചോ
ആഹ ആഹ മക്കളൊക്കെ ഒറങ്ങിയോ
ഉം ആഹ ഒ ഒരാൾ ഒറങ്ങി ഒരാൾ ഒറങ്ങിയില്ല
ഉം ഉം
ഉം
പഠിക്കാ
അല്ലല്ല അവൻ താഴത്തുണ്ട് കുട്ടികളുടെ കുട്ടത്തിൽ എന്തോ ആണ് കളിക്കിണ്ട്
ഉം പിന്നെ
ഇപ്പ വരൂ വരാനായിക്ക്‌ണ് ഇന്ന് മഴയാണേ ഇനി പിന്നെ വൈകുന്നേരം ആയപ്പോ ഒന്ന് ചോർന്ന്
ഉം രാവി -
മഴ ഇന്നത്തെ കാലാവസ്ഥ രാവിലെ ക മഴ തന്നെയാണ് ഇന്നലെ ഫുള്ള് വേയിലയി നിന്ന് അപ്പൊ മഴ പെയ്ത്
ഉം
മഴ പെയ്യുമ്പോൾ പാമന്തെ ങ്കിലും സ്പെഷ്യലൊക്കെ ത്പ ഉം നാളെ ഉണ്ടാക്കാന്ന് പറഞ് ഞാൻ പഴം ഇതൊക്കെണ്ട് കൊണ്ട് വച്ചത് എന്തെങ്കിലും ഉണ്ടാക്കാവെച്ചിട്ട് അപ്പൊ ഒന്നും ഉണ്ടാക്കിയില്ല ഇന്ന് ഇനി - ആഹ് ഇടക്ക് ഇണ്ടാക്കും ഇന്ന് പിന്നെ വൈകുന്നേരം കൊറെ നേരം കൊറെ സമയം കോഴിനെ നോക്കി നിക്കണ പണി ഉണ്ടായിന്ന്
കോഴിമക്കൾ ഉണ്ടോ
മക്കളല്ല വല്ല്യവരെയാണ് നോക്കണം എന്നാലേ കിട്ടുവുള്ളൂ
ഉം എന്ത്‌ ഏനാ കുറുക്കൻ എന്തോ ഉണ്ടോ
നായ കടിച്ചോണ്ട് പോവും എന്ന് വച്ചിട്ടേ
ഉം
ഉം വൈകുന്നേരം ഒന്ന് തൊറക്കുക ഏയ് വെലുത്തിനെ വേഗം കടിച്ചു കൊണ്ടുപോകുക ചെറിയനെ കാട്ടിലും
ഉം
ചെറിയറ്റുള്ള അങ്ങനെല്ല ചെറിയറ്റങ്ങളെ കീരിയാ പിടിക്കുക
ആഹ്
ശരിക്കും നമ്മള് ഒരു രണ്ട് മാസം മുട്ട വിരിച്ച നമ്മള് തുറന്നട േ
ഉം
തൊറന്നിടാതെ കൂട്ടിയിട്ടിട്ട് കൊത്തീറ്റ കൊടുത്ത് അങ്ങനെ ഇങ്ങനെ വലുതാക്കുക പിന്നെ രണ്ടു മാസം കഴിഞ്ഞിട്ട് തൊറന്ന് വിട്ടാല് അല്ലെങ്കിൽ അതിന് മുന്നേ ഇതിങ്ങള് ഈ മണ്ണിലല്ലേ
ആഹ്
അയിനെ കൊത്തി തിന്നാനായിട്ട് ഇതൊക്കെ ചത്തു പോകും രണ്ടു മാസം കഴിഞ്ഞാ പിന്നെ നമ്മള് തൊറന്നു വിട്ടോ അവരെ തീറ്റ കൊടുത്തു പോറ്റാ
അങ്ങനെ തന്നെ മണ്ണിര എന്ന് പറഞ്ഞാല്
കണ്ില ൊ ന്നാറ്റങ്ങൾക്ക് ദഹനക്കേട് വരോ കുട്ടിയക്ക്
ഉം
ആ കോയിക്ക് ഇത് പ്രശ്നമല്ല കോഴിക്കുട്ടിക്ക് ദഹനക്കേട് വന്നങ്ങാട്ട് കോഴിക്കുട്ടികള് ചത്തോ അങ്ങനത്തെ പ്രശ്നം ഉണ്ട് അനക്ക് അവിടെ കോയിക്കോളൊന്നും ഇല്ലേക്കൂലേ
ഞങ്ങടെ അടുത്ത് ഇല്ല അപ്പുറത്തെ വീട്ടില് ഒണ്ട് ഒരു നോക്കാ നൂറ്റ പിന്നെ
ആ നമ്മളെ നാടൻ മുട്ടിലെങ്ങാട്ടിലും ടേസ്റ്റ് ആണ് ഇപ്പൊ ചോറ് കൂട്ടാ അത് പൊരിച്ചുകയും ചെയ്തു അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇവിടെ ആവുമ്പോത്തിനും മുട്ടാവുമ്പോത്തേ എല്ലാരും വാങ്ങി കൊണ്ടോവും ഞമ്മക്കൊന്നും ഇട്ക്കാൻ കയ്യൂല്ല അപ്പ തന്നെ കോളാരാ മുട്ടണ്ടോ മു ട്ടണ്ടോയ്ച്ചിട്ട് കോളാര് ഇങ്ങനെ വെരും പൂവൻ കോഴി ഇണ്ടെങ്കി അതിനും കോളാരാണ് ഓഹ് വട്ടക്കളറൊക്കെ
ഉം
അവ്ട ഓന്റോടെ മുട്ട വാങ്ങലില്ലേ നാടമുട്ടൊന്നും ഓഹ്
പിന്ന മൂത്തമ്മന്റോടെണ് അവിടുന്ന് വാങ്ങ
ആഹ് കാടമുട്ട അവ്ട്ന്ന് വാങ്ങല അതേത് മുട്ട പതിമൂന്ന് ഉർപ്പ്യക്കെയാണ് പീഡ്യേല് ഉം പീഡ്യേ പതിമൂന്നൊക്കേണ് ഞമ്മള് പിന്നെ പോ രകാരായതോണ്ട് പിന്നെ പതിനൊന്ന് ഉർപ്പ്യക്ക് ഞാ കൊടുക്കലാണ്. കോള് കാര് ഇഷ്ടം പോലെണ്ട് പിന്നെ ഈതിടെ പക്ഷിപ്പനിയൊ ക്കവന്നപ്പോ ആരും വാങ്ങില്ലെയ്നിം അപ്പം പിന്നെ ഞമ്മളെന്നെ അങ്ങട്ട് ഇട് കാണാൻ പറ്റില്ലല്ലോ
ഉം
അപ്പൊ ഞങ്ങെളെന്നെണ് ഉപയോഗിച്ചു കൊറേ ആ സമയത്ത് ആ ചൂടുള്ള സമയത്ത് നല്ല മുട്ടടും ഇറ്റങ്ങള് ഈ തണുപ്പുകാലായ മുട്ടടല് കൊറയും
ഹസ്ബൻഡ് വന്നോ
വന്ന് ങ്ങാണ്ട് ഇവിടെ പോയതാ അങ്ങാടി പോയതാ കൊറച്ചും കൂടി കഴിഞ്ഞ വെരും ചെയ്യും
ഉം
വരാനായി
ഉം ഉം
ഭഷണം കഴിച്ചേരപ്പം പോയതാ അപ്പൊപ്പവെരും ഉം
അങ്ങാടി ലെ
ഞായറഴ്ച കല്യാണൊന്നും ഇല്ലേയിനൊ ഞായറാഴ്ച ആയിറ്റ് ഇന്ന് പരിപവാടിയൊന്നും ഇല്ലേയ്നോ
ഇല്ല കല്യാണൊന്നും ഇല്ലേയ്നിം ഇവിടെ എടുത്ത് ഇന്നൊരു നിശ്ചയ ഇണ്ടേയ്നി
ആഹ്
അപ്പം അവിടുന്ന്
ആഹ്
അങ്ങനെ മന്തി കൊണ്ടൊന്നീനിം അങ്ങനെ അത് തിന്ന് ഇങ്ങനെ അങ്ങട്ട്
ആഹ്
ഉം ഉം
മന്തി തിന്ന് ലെ
ഉം ഇന്ന് മന്തി ആയിനിം ബീഫെ ബീഫിനോട് വെല്ല്യാ താല്പര്യല്ല ചിക്കനാണ് ഇഷ്ടം
ആഹ് ആഹ് മന്തി ഇണ്ടാക്കൽ ഇണ്ടോ?
ആഹ് ഇണ്ടാക്കണ്ട് പെരുന്നാക്ക് ഇണ്ടാക്കിനിം
ആഹ് ആ ആ
ഇങ്ങള് ഇണ്ടാക്കെൽണ്ടോ?
ഞാപ്പൊ കൊറച്ചായി ഇണ്ടാക്കിറ്റ് ഇപ്പൊ ഇന്നാളൊക്കെ വാങ്ങിയതേയ്നി
ഉം
ടെസ്റ്റ് ഇപ്പ അത് കുക്കർല് വെക്കൂ അട് പ്പില് വെക്കൂ അങ്ങനോക്കെ പലെ മോഡലാണ് യൂട്യൂബ് നോക്കിയാ പലെ ലെ മോഡല് ആൾക്കാര് ഇണ്ടാക്കുന്ന് ശരിക്ക അത് കുയീല് വെച്ച് അങ്ങനെ വേവിച്ച് എടുക്കണം പക്ഷെ അയിന്റ ചിക്കന അങ്ങന അങ്ങന ആരും കഴിക്കൂല ട്ടോ അഴിന്റെ കൂടെ കാന്താരിയോ പൊള്ളിച്ചതോ അൽഫാമോ അങ്ങനെയൊക്കെ കഴിക്ക്യാ ഞമ്മള് പരിവാടിക്ക് പോയാലും ഒക്ക അങ്ങൻ തന്നെ ലെ കഴിക്കല്. അയിന്റെ ചിക്കന് അങ്ങനെ ആരും ഉപയോഗിക്കൂല അയിന്റെ ചിക്ക അത്ര ടേസ്റ്റ് ഇണ്ടാവുലല്ലോ കാന്താരിയോ അങ്ങനെക്കെ ആണെങ്കില് ടേസ്റ്റ് ഇണ്ടാവും മന്തി എർങ്ങിക്കുമ്പോ ഇപ്പ എല്ലാരും മന്തിയന്നെ ആയിരിക്യോ വാങ്ങല്
ആ ബിരിയാണി എനി ആദ്യക്കെ ഇപ്പം മന്തി ആയി
ഉം ഉം ബിരിയാണി കഴിക്ക്ണോലും ഉണ്ട് ട്ടോ ഞങ്ങള ഇവട അട്ത്ത്ണ്ട് വെ വെപ്പ് കാരി അപ്പൊ ഓൽക്ക് കല്യാണ പരിവാടി ല്ലേങ്കിലും ബാക്കി ഇണ്ടെങ്കിലും കല്യാണ പരിവാടികൊക്കെ പോയാല് ബാക്കി ഇണ്ടെങ്കി കോറെ കൊണ്ട് വരല്ണ്ട് അപ്പൊക്ക തരൽണ്ട് ബിരിയാണി
ഉം.
നല്ല ടേസ്റ്റ് ഇള്ള ബിരിയാണിയാ മൂപ്പര് ഞങ്ങളെന്തങ്കിം പരിവാടി ഇണ്ടെങ്കി മൂപ്പരോടാ ഏൽപ്പിക്ക്യല്
ഉം
ഉം ലഗോൺ ചിക്കൻ ബിരിയാണി ഇണ്ടാക്കും മുപ്പര് ബ്രോയിലറും ഉണ്ടാ
ഉം
രണ്ടും ഇണ്ടാക്കും മന്തി എല്ലു ഇണ്ടാക്കല് ഇണ്ട് എല്ലാ ഭക്ഷണവും ഇണ്ടാക്കും ഇ വെപ്പുകാരാണ് അപ്പ നമ്മള് എല്ലും പഠിക്ക്യണല്ലോ
ഉം ഉം
ഈ പ്പ് രാത്രി കഴിച്ചോ ചോറ് ഇപ്പ കഴിച്ചോ
ഇപ്പം വൈകുന്നാരെനി പരിവാടി അപ്പം. രാത്രികെക്കെൻ
ഉം
ഇപ്പ കഴിച്ചി ഇങ്ങനെ ഇരിക്ക
ഉം ഉം അപ്പ കുട്ടികൾല്ല്യെ
ഉം ഉം ഇന്റെ കല്യാണം കഴിഞീല്ല ഞാൻ പഠിക്ക്യാ
ആ അത് ശെരി
ഞാപ്പ ഡിഗ്രി കഴിഞ് ഇങ്ങനെ നിക്കാ ഇഞ് എന്തേലും കൊഴ്സ്. ഇട്ക്കാണം ഡിഗ്രി കഴിഞ്ഞ് രണ്ട് മാസായി നാളെ ഞ്ഞിപ്പോ കോളേജ് പോവാം പർഞ്ണ് ടി സി വങ്ങാനേ ഇഞ് അയിന് പോണം നാളെ മഴ ആയാ നടക്കൂല പോ മടിയാവ്
അ
മഴതൊക്കെ എർങ്ങാൻ.
ഇനി എന്ത് കോഴ്സിനാ പോണെ
ഞാന് അക്കൗണ്ടിങ്ങിന് പോവാന്നാ വിചാരിച്ചെ
എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിംങ്ങ്
എങ്ങനെ
എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് ആണല്ലോ ഇപ്പോ
ആഹ് എ അയ് യിന്റെ ആണല്ലോപ്പല്ലോടത്തും അയിനാണല്ലോ സ്കോപ്പും
ആഹ് ആഹ്‌ അഹ് അത് എട്ട് മാസം മുതൽച്ച് പതിനൊന്ന് മാസം വരെ ഇണ്ടല്ലോല്ലേ ഏയ്ന്റേത്
ഉം ആഹ് ഉണ്ട് അതിപ്പോ ഒരു കൊല്ലം വരെള്ളൊക്കെണ്ട്
ആഹ് ആഹ് നല്ല റൈറ്റും ഉണ്ടാവും മുപ്പത്രണ്ടായിരട്ടാ തോന്നണെ പഠിക്കാൻ ല്ലെ
ഉം
ഉം. പിന്നെ അയില് വേറെ ഇണ്ടല്ലോ പോസ്റ്റർ മേക്കിങ് ഇണ്ട്
ആഹ് അങ്ങനെ കൊറെ ഉണ്ടാവും
ഉം അതൊക്കെ ഇണ്ടയില്
ഇപ്പം ഏ അയ് ആണല്ലോ
ആഹ്
ഇനിപ്പയ് അങ്ങത്തെനൊക്കെയ്ക്കും സ്കോപ്പുണ്ടാവാ
ആഹ് ന അത് എത്തോണ്ടില് പ്പെല്ലരും അതാ പഠി
അതെ ഇനിയുള്ള കാലത്തേക്ക് അതൊക്കെ ആയിരിക്കും
അതെ ഇനിയിപ്പോ ഏഹ് അമ്മള് എന്ത്‌ കോഴ്സ് എടുക്കുമ്പഴും എല്ലാ ഭാഗും ചിന്തിക്കണം കാ കാരണം ഭാവിലേക്ക് നമക്ക് അതില് എന്തെങ്കിലും വാല്യൂള്ളത ആവണോ എന്തെങ്കിലും പഠിച്ചൂട്ടിട്ടും കാര്യല്ലല്ലോ
അതൊന്നും വെറുതെ പൈസ കൊടുത്ത് പഠിച്ചിട്ടും കാര്യല്ല
അതെ വേറെന്താ പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുല്ലല്ലോ
ഇല്ല ഇല്ല
എന്നാ പിന്നെ ഞാൻ വെക്കട്ടെ. എന്നാ ശെരിട്ടോ
ആഹ്